ഹലോ
ആഹ ഹലോ കേൾക്കണീല്ലേ
ആ ആ ഇപ്പൊ കേൾക്കണ്ട് എന്താവർത്താനം?
നല്ലവർത്താനം സുഖം അങ്ങനെപോകും
ചായഒക്കെ കയിനോ
ആഹ ചോറൊക്കെ തിന്ന്. ചോറൊക്കെ തിന്ന് ഇങ്ങനെ കുത്തി ഇരിക്കാണ്.
ഉം മസ്
ഉം ഉം എങ്ങനെ
എന്താ സ്പെഷൽ?
ഇന്ന് ആ ഇപ്പൊ കേൾക്കണ്ട്. ഇങ്ങക്ക് ഞാൻ പറയണത് കേൾക്കനില്ലേ?
ആസ്
പറ്റ കൊറവ ആ എല്ലാരും പറയണ്ട് ഇപ്പൊ എന്തിന്റെ കൊഴപ്പാണ് അറീല ഇന്ന് വെർച്ചോർ. മ്മ് റൈഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ടേകാരം
ഹും
ഉം
ഉന്ന അപ്പംല്ലേ ഏഹ
നിങ്ങൾക്ക് എന്താ ഫുഡ് കഴിച്ചേ
ന്ന് ഇവിടെ അടുത്ത് കല്യാണം ഇണ്ടായിനി അതേയിനി
ഉം അയ്ശരി രാത്രി കല്ല്യാണ? മ്മ്
തേടി പോയി വന്ന് ഇനിപ്പോൾ വൈകുന്നേരം ആട്ട് പോണം
അയ്ശരി ഉം
ഒറ്റ പിടി കേക്കില്ല.
ഹലോ
ആഹ സൗണ്ട് പറ്റ കുറവാാണ് പറയ.
ഉം ഇനിയിപ്പോ എന്താന്ന് അറിയില്ല എല്ലാരും പറയലുണ്ട് വിളിക്കുമ്പോ സൗണ്ട് കുറവവാണ്ന്ന്. അെങ്ക േഞ്ിന്റെ റേഞ്ചിന്റെഷമാണ്. ഇപ്പ മഴ ആവുമ്പോ തീരെ കേക്കായിണ്ട് ആ പക്ഷെ ഇപ്പ മഴൊന്നുമില്ല. ഉം ഇപ്പൊ വെയിലാണ് ഇപ്പ നല്ല വയില
ഉം
പിന്റെ സൗണ്ട് ചെറുതായിട്ടാണോ അതും അറീല
എന്തിനന്നെ പ്രത്യേകിച്ച് സൗണ്ട് കുറവാണ്
ഉം ഉം സ്പീക്കറും ഇല്ലാത്തോണ്ടെ മറ്റേ നമുക്ക് പിന്നെ ഒന്നും കൂടെ കേക്ക
പിന്നെന്തൊക്കെ മക്കളില്ലേ
ഇല്ലല്ല ഞാന് കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷമായിട്ടുള്ളു കുട്ടികളൊന്നും ആയിട്ടില്ല.
മ്മ്
ഉം എന്താ പരിപാടി
ഞാന് ഇപ്പൊന്നും ചെയ്യണെന്നില്ല ആദ്യംഫാർമസി പോയിണ്ടിനി
ഉ എങ്ങനെ ജോലിയാ ആ ജോലി ചെയ്തെടീനീ ഇപ്പം ഇപ്പൊ രണ്ടര മാസം ആയി ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നീന് അപ്പൊ നിർത്തിയതാണ് പിന്നെ പോയിട്ടില്ല
മ്മ്
ഉം
അവിടാരെകിട്ട്
ഇവിടെ ഞങ്ങക്ക്‌ സ്വന്തം പെരാണ് അപ്പ
ഉം
ഉം
ആ രണ്ടാളുണ്ട് ഒരു മോനും നെരുമോളും
ഉം
പോണണ്ട്
ഐശെരി ഇന്നിപ്പ സ്കൂളില്ലല്ലോ അല്ലേ
ഏ
ഇന്നിപ്പോ സ്കൂളില്ലാത്തോണ്ട്
ന്നിപ്പോ സ്കൂളിത്തോട്ടങ്ങ
നാളെ ഇനി നേരവെളുത്ത നേ സ്ക്ലൂള പറഞ്ഞയ്ക്കും
ഉം ഉം
ഫുഡൊക്കെ അഴച്ച ക്ഷീണത്തിലാവല്ലേ ഫുഡ് അഴച്ച ക്ഷീണത്തിലാവല്ലേ
ഉം ഒറങ്ങണ പരിപാടിയൊന്നുംല്ല
ഉം ഉം
ഉം ഹുസ്ബൻഡ് ഗൾ ഉം
ഹസ്ബൻഡ് ഗൾഫ് ഗൾഫിലാണ് ഗൾഫിൽ അക്കൗണ്ടിങ്
ഉം
ഉം
ഏഴ് ജില്ലയെക്കെ കോയി
ഞങ്ങൾ മലപ്പുറം
ഉം
ഉം
ഉം ഓക്കെ
ഹസ്ബൻഡോടെ നാട്ടിലാ ഉം എന്താപണി
ഉം നാട്ടാർന
ഉം
ഉം വീട്ടിയാരൊക്കെയ ഉള്ളേ
നിങ്ങളെ വീട്ടിലെ താത്ത കാക്ക അനിയത്തി പിന്നെ ഇമ്മി ഇപ്പിൻ വല്ലിമ്മീം
ഏയ്
ഇമ്മി ഇപ്പിൻ തന്റെ ഇമിൻഡ് പേ പെണ്ട മീണ്ട
ഉം
ഇപ്പ ഇവിടെ അരുല്ല ഓരോരുത്തർ ഒരേ വയ്ക് പോയിനു
മ് ക്കെ
നിങ്ങൾ ടൂർ ഒക്കെ പോവൽ ഹെ ടൂർ ഒക്കെ പോവാലുണ്ടോ ചോയ്ച്ച
ഇന്നി പോവണം ഇത് വരെ പേരപണി ഒക്കെ ആയിട്ട് നിർത്തി വെച്ചിനു
ഹെ
ഇന്നി സ്കൂള് പൂട്ടിട്ട് പോണം വെക്കേഷൻ ഏ
ഇപ്പ അടുത്ത് വാർത്തിട്ടോള്ളൂ
ആ ആ ഞങ്ങളിപ്പോ ഒരു മാസയിട്ടള്ളൂ
ഏ
മ്
അവിടെ ഹസ്ബന്റിന്റെ പരന്റെ അടുത്തന്നെ ആവുലെ
ഏ
ഓല പരന്റെ അടുത്തു തന്നെ പത്ത്
കൊറച്ച് പോണം കൊറച് നടക്കാണ്ട് അങ്ങോട്ടേക്ക് ഉം
ആ ചെരി കയറ്റം കറി പോവാണ്ട്
അതു ശരി
ഇന്നാരായ ഇനി വെച്ചേഷ എ തായ ഇനി പണി ന്തൊക്കെ ആയിട്ട് തോറങ്ങിയില്ല ഇനി കേട്ടേനൊക്കെന്ന്റഞ്ഞോ പോക്കും പോങ്‌ അങ്ങനെ കുറവാ എപ്പഴേല് ഇന്ന് വൈകുന്നേരക്കെ ചെലപ്പോ ചായ കുടിച്ചൻ പോവും അല്ലാതെ ന്നും
ഉം ഉം
അതക്കെ ചെലപ്പം പോയിന് ഇപ്പ ട്ടും പോവലില്ല
കുട്ട്യാലും മക്കളും ആയാൽ പിന്നെ ഒഴിബ്
ഉം വണ്ടി വണ്ടി ഓട്ടോറിക്ഷ ഉള്ളൂ പെയിന്റിംഗ് ഒരു കാറ എന്തേലും വേണോ
അലോ അങ്ങോട്ട് പോണമെങ്കിൽ വണ്ടിയവാണം ഉ
ആതോന്നുംല്ലാന്നാ പിന്നെ ഒരു
ഉ
പോക ലെ
ഞാൻ ആ ഹസ്ബൻ് ഉണ്ടാവുമ്പോൾ പോകും പിന്നെ എന്റോഡ്ൻ കുറചെങ്കിലൊക്ക ആയിട്ടങ്ങനെ ഇറക്കും നടക്കും ഉം ഉ ഓല വരുമ്പോ അങ്ങനെ പോവും
ഹെ രണ്ടു നേരത്തിന് കൊപ്പരം വെക്കലാ
ആഹ ചോർ ങ്ങൻതന്നെ വെക്ക രാവിലെ വെക്കും
ഏ
രാവിലെണ്ട് വെക്കല
ആഹ
നിക്അവിടെ ആരിക്ക ഉണ്ട് വീട്ടില്?
വേറെ എന്തൊക്കെ
നിങ്ങൾക്ക് വീട്ടിൽ ആരൊക്കെണ്ട്
ഇനിക്ക് ഇന്റോടെ ഞങ്ങള് മൂന്ന് പെൺകുട്ടി ഒരാ ആൺകുട്ടിയ
ഉം ആഹ് ആഹ്
പിന്നെ ആങ്ങള ചെർതും
ഉം ഓനാ ചെറുത്
ആഹ് ഹസ്ബന്റ് ന് അയിന് മൂന്നഞ്ചന്മാരും ഒരു പെങ്ങളും
എല്ലാരും വേറെ പോയോ
ഏഹ് ഒരാൾ വേറെ പോയി രണ്ടാള് ഞ്ഞ് തറവാട്ടിണ്ട് ഓരൾ സ്ഥലം നോക്ക്ണ്ട് ആ കെട്ടാനുണ്ട്
അങ്ങാ പോണ്ട് ഇന്റെഎട്ടത്തി അനുജത്തിന്റെ ആണ്ട് അഞ്ചത്തിന്റെ ഒക്കെ കയിഞ്ഞതാണ്
ഉം
ഉം
ഓലെമ്മ
അഞ്ചത്തിന് ഇപ്പന്നാരെ കയിഞ്ഞിട്ടൊളൂ ഓൾക്ക് ഇപ്പൊ ഒരു കുട്ടിയുണ്ട് അനിക്ക് ആങ്ങളാര്ണ്ടോ
ഇൻക്കൊരാള്
ഏഹ്
ഇൻക്കൊനേന്നെ
ഉം ഓനിന്റെ
ഓൻ ഇപ്പൊ എന്തിന് ഡി ഇതിന് പഠിച്ച സിവിൽ എഞ്ചിനീയറിംഗിന്റെ തിന്
ആഹ് ആഹ് ആഹ്
പഠിച്ചോ
അത് ശരി
ഒര് കൊല്ലായി
ഏഹ്
ഇഞ്ഞ് ഒരു കൊല്ലം കൂടി ഉണ്ട്
ഉമ്മിം ഉപ്പേകില്ലേ വീട്ടില്
ഏഹ്
ഉമ്മേ ഉപ്പേക്കല്ലേ
ആഹ് ഉമ്മിപ്പണ്ട് ഇവടെ ഹസ്ബന്ഡിന് ഉമ്മേള്ളു ഉപ്പേല്ല
തന്നെ ഏഹ്
ഉം പ്പ പത്തൊല്ലായി മരിച്ചിട്ട്
ഏഹ് അപ്പൊ നിങ്ങള കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി നിങ്ങള കല്യാണം കഴിഞ്ഞിട്ടു എത്രയായി
ചലത് കേക്കില്ല
നിങ്ങളെ കല്ല്യാണമായിട്ട് എത്രയിച്ച ഉം ഒമ്പതൊല്ലൊ ഉം
ഒമ്പത് വരുന്നെല്ലത്തേക്ക് പത്തായി
ആഹ് ആഹ്
ഉം പിന്നമക്കളുണ്ട് ഉം ഹ്ഹ്
കുട്ട്യളക്കെത്രേലാ
സ്പെഷ്യല് ഒന്നും ഉണ്ടാക്കേല്ലേ?
ആ ഇണ്ടാക്കലൊക്കെണ്ട്
ഉം
മ്
മ്ഹ്
എങ്ങത്കയ്യാനായോ കോളിഗ് ട്ടാസ്ക് കയ്യാനായൊ ട്ടാസ്ക് കയ്യാനായൊ
ഇല്ല കയ്യാനായില്ല കൊർച്ചൂടിണ്ട്
ഇന്റെയ് മിഞ്ഞാന്നാകിട്ടിയേ
മിഞ്ഞാന്നോ ഏ
ആ
ഇങ്ങനേ
ഉം വൈകുന്നാരെന്തേ സ്പെഷ്യൽണ്ടാക്കേണ്ടോ ചായക്ക്
എപ്പളങ്കിലൊക്കെഇണ്ടാക്കൽണ്ട്
ഉം
തോന്നണം ഇന്നാണ്ടാക്കും.
ആ ഹ്
ഉം ചെലേപ്പങ്ങനെ ഇന്റടാവുമ്പഇൻക് ഞാനിപ്പം ഇന്റോടെള്ളെ ഇവടാവുമ്പങ്ങനെ മടിച്ചുത്തർക്കും. ഔടാവുമ്പം ചെലേപ്പതെങ്കിലൊക്കെണ്ടാക്കും. മ് ഹസ്ബന്റ്ണ്ടായങ്ങനെ ണ്ടാക്കിഒട്ക്കും.
ഉം
അപ്പ ഒറ്റക്കാമ്മം ഉണ്ടാക്കില്ലേലും വാ തിന്നില്ലേലും വാണ്ടീല ഇണ്ടാക്കാൻ മട്ച്ചല്ലോ ഇന്നായ്കോട്ടട്ടോ
അ ആഹ് ആഹ് ശരി.